ഹലോ ഇല്ല ഇല്ല ചതിച്ചില്ല ആഹ് കേക്കുന്ന് കേക്കുന്നു ഉറങ്ങാടായോ കിടന്നെന്ന് പറഞ്ഞ്
കിടന്ന് കിടന്നതേ ഒള്ളൂ കിടപ്പൊക്കെ നടക്കും ഒരു സൈഡിൽ കൂടെ അതു വരെ എല്ലാവരും ഉറങ്ങി വരുമ്പേത്തേക്കേ നമ്മൾ ഉറങ്ങത്തൊള്ളു ഓ താരാട്ട് ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കുല്ക്കിയാമതി ഓരാ ഒരാളെ താരാട്ടാൻ പോയാ അടുത്താള് എണ്ണീക്കും അതുപോലത്തെ താരാട്ടാ ആയിരിക്കില്ല നമ്മൾ പാടുന്നത്
നാലു പേരൂടെ ഒരു ബെഡിലാണോ കിടക്കുന്നത്
അല്ല അല്ല അല്ല ല്ല ല്ല ല്ല ല്ല ഞങ്ങള് എന്താ രണ്ട് മൂന്ന് മൂത്ത ആൾക്കാര് രണ്ടു പേരും വേറെ കിടക്കും ഏഹ് പിന്നെ ഏഹ് ഇളയാള് ഞങ്ങളടെ കൂടെ കെടക്കും
ഓക്കേ ഓക്കേ
ഇപ്പം ഇന്നിപ്പം പുള്ളി ഇവിടെ ഇല്ല ഇച്ചിരി താമസി ച്ചേ വെരുവൊളളുന്ന് പറഞ്ഞു അതുകൊണ്ട് ഏഹ് കുഞ്ഞിതും കുഞ്ഞി ആളും ഏഹ് മൂത്തെയാളും ഞാനും കൂടെ ഇവിടെ കിടക്കുന്നു
ഉം ഉം ഉം
നട്ക്കത്തവള് എന്റെ വീട്ടിൽ പോയേക്ക ഇവിടെ ഇല്ല
ആണല്ലേ അപ്പം കിടന്നാലും ഉറക്കം വരത്തില്ലല്ലോ കാരണം ഒരാള് വരാൻ വെറ്റ് ചെയ്യല്ലയോ അപ്പൊ നമ്മൾ ഉറങ്ങി പോവന്ന് വിചാരിച്ച് ഏഹ് ഒർക്കം വരത്തില്ലല്ലോ
അതാ അതാ അതാണ് ഇച്ചെരി സമയം ഉണ്ടത് ആഹ് ചെലപ്പോ ഉച്ചി പന്ത്രണ്ട് മണിയൊക്കെ ആവുആയിരിക്കും
അതെ
ഉം ഉം എന്നെയിര്ന്നു കഴിക്കാൻ നേരത്തെ കഴിച്ചത് കൊണ്ടല്ലേ
ആഹ് പൊറോട്ട പൊറോട്ടയും ബീഫ് ഫ്രൈയും
ഉം ഇനീയിപ്പം നാളെ എന്നാ കാപ്പിക്ക്
നാളെ കാപ്പിക്ക് ഞാൻ ഇന്ന് ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറും ആക്കണം കൊറേ ദിവസായി കാപ്പി ഉണ്ടാക്കിട്ട് പുട്ടൊന്നും ആർക്കും ഇറങ്ങത്തില്ലെന്ന് കുറ്റിക്കാത്തെ നിധിയും രണ്ടൂസായി പുട്ട് രണ്ടു ദിവസായി പുട്ട് ഞാൻ ഇന്നലെ എടുത്ത് കളഞ്ഞ്
ഓഹ്
എന്തോ എല്ലാർക്കും ഭയങ്കര ബുദ്ധിമുട്ട് പുട്ടങ്ങോട്ട് വിഴുങ്ങാൻ
ഉം പഴം കൂട്ടി
ഉം വല്ല്യ പാടാ ആ അര പോ അരയൊക്കെ ഇറങ്ങു ചിലപ്പം ഒട്ടും ഏ എന്താ വിശപ്പ ഒക്കെ ആണെങ്കി കഴിച്ചെങ്കില് അല്ലെ പറ്റത്തൊള്ളൂ
നിങ്ങള് എത്ര പേരുണ്ട് വീട്ടില്
വീട്ടിൽ ഏ ഞങ്ങള് നാല് പേര്
ആഹ് ആഹ് ഉം
പിന്നെന്താ? നീ നാളത്തേക്ക് കാപ്പിക്ക്ല്ലാം ഉം
പുട്ടാ പുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഇവിടെ അങ്ങനെ വലിയ ആളൊന്നുല്ല നമുക്ക് പുട്ട് നല്ല പിടിക്കും ആഹ് അപ്പൊ പുട്ടിന്റെ കാര്യം പറഞ്ഞപ്പ ഞാൻ ഓർക്കുവ നാളെ ഇച്ചിരി പുട്ടും ഉണ്ടാക്കി കെഴങ്ങും കറി വെച്ചാ ഓക്കെ
പുട്ടും കിഴങ്ങ് കറി നല്ല കോമ്പിനേഷൻ ആണോ
ആഹ്
ആണോ
നമ്മള് പച്ചക്കും വറ്ത്തരച്ചും ഒക്കെ കറി വെക്കും
ഉം ഞാൻ പുട്ടിന്റെ കൂടെ ഒന്നെങ്കി ചെറുപയർ അല്ലെങ്കി കടലക്കറിയ പഴം അങ്ങനൊക്കെ കിഴങ്ങറിയൊന്നും പുട്ടിന്റെ കൂടെ എടുത്തിട്ടില്ല പക്ഷെ പുട്ടും ബീഫ് കറിയൊക്കെ നല്ലയാന്ന് പറയുന്ന
ആഹ് ബീഫ് കറി നല്ലതാണ് പുട്ടിന്റെ കൂട്ടത്തിൽ ഈ കടലക്കറിയുടെ അതേ ഏ ആളെ അയിൻ്റെ ഒരു രീതിയില് കിഴങ്ങ് ചാറ് വെച്ചാലും വറത്തരച്ച് അതുപോലെ ചാറ് വെച്ചാലും നല്ലതാ പച്ചയ്ക്ക് നല്ലപോല്ലെ പെരിഞ്ചി ആഹ് പച്ചയ്ക്ക് പെരിഞ്ചീരകം അരച്ച് ചാറ് വെച്ചാലും നല്ലതാ
ഉം എങ്ങനെ വറുത്തെരക്കും കിഴങ്ങ് കറി
കിഴങ്ങ്കള് വാർത്തരക്കുന്നത് ഉരുളക്കിഴങ് ഉപ്പും മഞ്ഞൾ സവോളെ പച്ചമുളകും എല്ലാം കൂടിയിട്ട് വേവിക്കണം
ഉം
കിഴങ്ങ് വേവച്ച് കഴിയുമ്പോത്തേനും തേങ്ങ വറ തേങ്ങ വേ വർത്തരച്ച് വേണെങ്കി വെക്കാം ഇല്ലെങ്കില് ഇറച്ചിക്കറി വെക്കുന്ന പോലെ മല്ലിം മുളകും മീറ്റ് മസാല
ഉം ഉം ഉം ഉം
പൊടി ഐറ്റംസ് എല്ലിം കൂടെ അങ്ങോട്ടേക്ക് നല്ലോണം മൂക്കുമ്പോത്തേക്കും കിഴങ്ങിനകത്തോട്ട് വേവിച്ച് ഒടച്ച് രണ്ട് മൂന്നും കൂടെ ഒടച്ചെടുത്താലും സൂപ്പറ
നല്ലയാല്ലേ
അല്ലെങ്കിൽ ആഹ് അല്ലെങ്കിലും വറ്ത്തരച്ച് തേങ്ങ വറ്ത്തരച്ച് വെക്കുവാണെങ്കില് തേങ്ങ മൂക്കുമ്പം തേങ്ങാ പൊടി പൊടിയായിട്ട് ചിരണ്ടി എടുത്തിട്ട് അത് മൂക്കുമ്പോ അതിനകത്ത് പെരിഞ്ചീരകം മസ് ല
ഉം ഉം ഉം
പെരഞ്ചീരകവും, കറുപ്പേട്ട, അറച്ചോലം, പോലുള്ള സാധനം എല്ലാം കൂടി തേങ്ങക്കകത്ത് ഇടിട്ട്. ഇിട്ടിട്ട് മല്ലിം, മുളകും. കൂടെ അതിനകത്തിട്ട് മൂപ്പിക്കുമ്പോ അത് മൂത്ത് വരുമ്പോ നല്ലൊണ്ണം വടവില് അരച്ച് വെച്ച് കടകിനകത്ത്. ഒഴിച്ച് എടുത്ത് കഴിയുമ്പോ വറുത്ത തേങ്ങ വറുത്തരച്ച്കറിയോ രണ്ട് മൂന്ന് രീതിൽ വെക്കണം പിന്നെ പച്ചക്ക് അരച്ച് വകണം. കുബറക്കാതെയും മൂപ്പിക്കാതെയും ഒന്നും ചെയ്യാതെ തെ ആ ആ
നമളള് അങ്ങനെ വെ ക്ക്ന്നേ ഉം ഇത് സ്വന്തം റെസിപ്പിയാണോ അതോ യൂട്യൂബി മാമി പറഞ്ഞ് തരുന്നാണോ?
അല്ല അല്ല അല്ലല്ല ഗൂഗിൾ അമ്മച്ചിനെയോ യുട്യൂബ് അമ്മച്ചിനെയൊന്നും ഒരു പരീക്ഷണം നമ്മള് നടത്തത്തില്ല ഇതെല്ലാം. ന്റെ വീടീന്ന് അമ്മച്ചി പറഞ്ഞ് തര്ന്ന
അതന്നെ നമ്മ വീട്ടിലൊരു ഗൂഗിളും യൂട്യൂബ് ഉള്ളപ്പോ എന്തിന് വേറെ അല്ലേ അവരെങ്കലെ പണ്ടത്തെ ഗൂഗിൾ. ഹ് ഹ് ഹ് പണ്ടത്തെ ഗൂഗിളുമാരുണ്ടെങ്കിലേ.
അതെ പണ്ടത്തെ ഗൂഗുളമ്മച്ചിമാരെ നമുക്ക് വിശ്വസിക്കാംവേ.
അതെ അതെ അതെ അവർ നല്ല രുചിയായിരിക്കും.
ഉം അതെ ഞാന് വീട്ടില് എന്റെ അമ്മ പറഞ്ഞിരുന്നേ. കറിക്കൂട്ടുകളും എളുപ്പ എളുപ്പ വഴികളും. ചക്കഗുരു ഒക്കെ ആണെങ്കലും. ഈ ഇടിക്കുന്ന ചെറിയ ഇടികളില് ഒരെല്ലാം ഉണ്ടല്ലോ?
ആ ആ ആ
ചെറിയ കല്ല് ചെറിയ കല്ല് വെച്ചിട്ട് ഒരു തുണയിലോട്ട് വെച്ച് തട്ടിപ്പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ ചക്കൂര് പെട്ടെന്ന്. തൊലി പൊളിച്ചച്ച് നമുക്ക് എടുക്കാം. പച്ചയാണെങ്കലും കൊഴപ്പമൊന്നുമില്ല. ചിലപ്പോ നനവോടു കൂടി നമുക്ക് കൈ ഉം ഉം ഒടിഞ്ഞു പോവും അത് പൊട്ടി വരും പക്ഷെ നമുക്ക്. പട്ടിച്ചെടുക്കാനും കീറിയെടുക്കാനും നല്ല എളുപ്പമാണ്.
ആഹ് എളുപ്പുണ്ട് ശരി ഓരോ നടുങ്ങ് പേളിക്കുന്നതിനെക്കാട്ടുംഎളുപ്പമുണ്ടല്ലോ?
ആ അതെ അതെ അതെ
കുക്ക് ചെയ്യോ നല്ലതുപോലെ പറച്ചില് കേട്ടിട്ട്. ഒരു കുക്ക് കുക്കറാണെന്ന് തോന്നുന്നു.
ആ അതെ അതെ ഒരു കുക്കറ. ആ ഇപ്പ വന്ന് വന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി. ഇപ്പേ ഒരു കു കുക്കറായിട്ട് മാറി അഞ്ചിന്റെയും, ഏഴിന്റെയും, പത്തിന്റെയും, ഒക്കെ ഒരു കുക്കർ. അതെ അതെ അതൊരു പത്ത പതിനായിരം രൂപ അതെ അതെ അതെ പത്തുപതിനായിരം രൂപ രാവിലെ ശമ്പളം തന്നേക്ക്.
അതാ വെളിപോയി ചെയ്തായിരുന്നെങ്കിൽ. ആ കുക്കറിന് ഒരു വിലയുണ്ടായിരുന്നു. പൈസയും കിട്ടിയേനേ വീട്ടിലാകുമ്പോ വെലയില്ല. ഹ് ഹ്
അതെ പൈസയുമില്ല. ഹ് ഹ് ഹ് ശമ്പളം ഇല്ലാത്ത കുക്കർ മർ. പക്ഷെങ്കില് പിന്നെ ശരിക്കും മുതലാക്കാനായിട്ട് വെണ്ടി വിഴങ്ങുകന്ന് ഉണ്ടാക്കിയാൽ പിന്നെ
എന്തേലുമൊക്കെ ഞൻ ഉണ്ടാക്കും. ഇങ്ങനെ ചക്ക കുരു മാങ്ങ നിങ്ങക്ക് ചക്ക മാങ്ങൊ യെക്കെ ഉണ്ടോ?
ആ നമുക്കില്ല. പക്ഷെ നമ്മുടെ തൊ തൊട്ട് അപ്പുറത്ത് തന്നെുണ്ട്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ അത്. അതിർത്തിയൊന്നുംമില്ല. അത് അവര് വരുത്തൊന്നുംല്ല. ഇടാൻ അവർക്ക് ഇഷ്ടം പേലുണ്ട്. അപ്പേ ഞാൻ എടുത്ത് കൊത്തിയിടും എനിക്ക് ചക്ക കൊതി വരുമ്പോ ഇടും അങ്ങനെ നമ്മുടെ നമ്മടെ അല്ലെങ്കിലും നമ്മുടെ സ്വന്തം പോലാ പിന്നെ മാങ്ങയൊന്നുമില്ല ഇവിടെ പ്രത്യേ പച്ച മരങ്ങളൊന്നും ഇല്ല നാല് തെങ്ങുണ്ട് ആകെപ്പാടെ അതിന്ന്ആകെ കിട്ടുന്ന തേങ്ങയും ഓലയും കുറെ കരിക്കും
നമ്മക്കിപ്പോ സ്വന്തം നോക്കണ്ട ചക്കൊക്കെ കിട്ടും ചക്ക എന്നൊക്കെ പറഞ്ഞ ഒരു പരിധി കൂടുതൽ ആരും കഴിക്കണ സാധനം അല്ലല്ലോ
ഉം അതെ നമ്മള് ഇപ്പ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും നടിപുറങ്ങളിലൊക്കെ എത്രയോ പേര് പൈസ കൊടുത്ത് മേടിക്കുന്നവരുണ്ടെന്നറിയോ
ആഹ ഉണ്ട്ണ്ട് നമ്മുടെ ഒക്കെ ഇവിടുന്ന് നമ്മുക്കൊക്കെ ഇവിടു ഇവിന്ന് കൊണ്ടുപോകുന്ന ചക്കകളൊക്കെ ഇവിടെ ഒരു പരിവ് ആകുമ്പോ ചക്കയൊക്കെ നമ്മള് പറിച്ചൊക്കെ കൊടുക്കും അതൊക്കെ അവര് തൂക്കി വളക്കി എടുത്തോണ്ട് പോയിട്ട് ഒരു ചക്കക്ക് അവര് നൂറ് നൂറ്റമ്പത് രൂപക്ക്
ആണ് ഞാനും കേട്ടിട്ടുണ്ട് ഓരോരുത്തടെത്ത് ചോദിക്കുമ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാലും അവര് ഭയങ്കര പ്രിയം അതുകൊണ്ട് നാട്ടി വരുമ്പോം ചക്കയും മാങ്ങൊക്കെ കഴിക്കാൻ അല്ലെ അപ്പേ നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്യുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ
ആഹ അതെ അതെ അതെ അതെപോലെ തന്നെ പത്ത് പത്തോ ഇരുപതോ ചോളയായിട്ട് പഴ പഴുത്തിട്ട് പഴ് വഴിയോരത്തിങ്ങനെ വെട്ടി വെച്ചിട്ട് ചക്കപ്പഴൊക്കെ അങ്ങനെ ഒരു ചൊ ഒരു ചൊളക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്
അതാണോ നല്ലൊരു ബിസിനസ്സാണ്‌ ചക്ക ബിസിനസ്സ്
ഉം എന്ത് വേണേലും നമുക്ക് ചെയ്യാ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ അതിനൊരു കൊറവില്ല പിന്നെ
ഉ ഉ കൊറച്ചൊക്കെ ഇത് ഇനി ഇപ്പം വെള്ളക്കെ കേറുആയിരിക്കും കാരണം മഴയൊക്കെ പെയ്തോണ്ട്
എനിക്ക് ചക്ക മാങ്ങ തേങ്ങ നമുക്ക് കൊ കിട്ടാൻ കുറവാ.
ഹും ഹും ഹും
ആഹ ബാക്കി ചക്ക മാങ്ങ പിന്നെ ചേന ചേമ്പ് കാച്ചില്.
ചുണ്ട് എ ത്തക്കായ അങ്ങനെയുള്ള എല്ലാ സാധനവും ഇഷ്ടംമാതിരി ഉണ്ട്.
ആണല്ലേ എന്റെ ഫേവറേറ്റാ ഈ ചേമും ഈ മിക്സഡ് എല്ലാം കൂടി ഇട്ട് പുഴുങ്ങിയിട് നമ്മള് മുളക് ചമ്മന്തി അരക്കത്തില്ലയോ. എല്ലാം വേണം ഏത്തക്ക ഓ ചേമ്പ് ചേന കാറ്റില്. എല്ലാം കൂടി ഇട്ട് മിക്സ് ആയിട്ട് പുഴുങ്ങത്തില്ലേ അങ്ങനെ ചെയ്യോ.
അങ്ങനെ ചെയ്യാൻ ചെയ്യണംന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ. കായുടെ വേവ് ആയിരിക്കത്തില്ല കാച്ചിക്കാടെ വേവ് കാച്ചിക്കാടെ വേവ ആയിരിക്കത്തില്ല ചേനയുടെ വേവ്. എല്ലാം ഉം ആഹ് വെറൈറ്റി വേവുകളാവുമ്പം നമുക്കത് ഭയങ്കര ചെലപ്പോ അത് കൊടിഞ്ഞു പോവും കൊഴഞ്ഞു പോവും ചെലപ്പോ വേവത്തില്ല.
ആഹാ വേവ് തോന്നെയുള്ള സ്ഥലങ്ങളിൽ ഇച്ചിരി ചെറുതായിട്ട് മുറിച്ചിട്ട് വേവ് കുറവുള്ളത് ഇച്ചി
അത് അങ്ങനെ നമുക്കെ -അതെ നിങ്ങക്ക് അതങ്ങനെ പറ്റുവായിരിക്കും പക്ഷെ നമുക്കിവിടെ ഈ പറിച്ചെടുക്കുന്ന സാധനം അല്ലേ. അപ്പൊ നമ്മള് അങ്ങനെ ചെയ്യുമ്പോ ഒരു പക്ഷെ നമുക്ക് അങ്ങനെ കറക്റ്റ് അതിന്റെ വേവുകൾ അറിയത്തില്ല.
ആണല്ലേ ആഹ പക്ഷെ ചേന വിശ്വസിക്കാൻ പറ്റത്തില്ല ചേന ചതിക്കും.
ആഹ് ആ അതാ പറഞ്ഞേ ഈ ചെലപ്പം ചെലപ്പം വരുമ്പം ചെലപ്പോ ഇതി ട്ടിട്ട് വെന്തില്ലേ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞങ്ങളങ്ങനെ മി സ്ഥിരായിട്ട് ചെയ്യത്തില്ല കപ്പ പുഴുങ്ങുമ്പം കപ്പയങ്ങ് പുഴുങ്ങും ചേന പുഴുങ്ങും. ആഹ് ചേന പുഴുങ്ങുമ്പം ചേന അങ്ങ് പുഴുങ്ങും.
ക്ഷെ എന്ത് പറഞ്ഞാല് അതിന്റെയൊക്കെ ടേസ്റ്റ് ഒരു അപാരം തന്നെ വേറെ ഒരു മന്തിക്കും കിട്ടത്തില്ലത്.
ആഹ് അതില്ല അതുകൊണ്ട് നമ്മള് അതിനെ വിട്ടുപിടിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞ്ഞി മന്തി മേടിച്ച് തിന്നുന്നൊരു തിന്നും അത് മേടിച്ച് തിന്നിട്ട ട്ട് വയറും എളകി ബാത്റൂമിലും കേറി വേറെ വരുന്ന ആശുപത്രിയിലും കൊണ്ട്‌ക്കളയാണ സമയത്ത്ന് രണ്ട്‌ പത്ത് ചേമ്പ് മുറിച്ച് കഴിഞ്ഞാ ഒരു കാന്താരിം മുക്കി തിന്നാ ഒരു കുഴപ്പോല്ല.
ഇല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കി രാത്രിലോ ആയാലും ഒരു നേരത്തെ ഫ്ര ഫുഡായിട്ട് അവ എടുക്കാലോ നമ്മളനെ കൃഷി ചെയ്യുന്നേണോ.
നമുക്ക് കൃഷിയായിട്ടന്നൊന്നും പറയാനില്ലല്ലേ.
അത്യാവിശ്യം ആ നമ്മ വീട്ടിലേക്ക് അത്യാവിശ്യം
ആ നമ്മുടെ വീട്ടിലേക്കുള്ള എവിടെ പോവാണ് നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവിശ്യ ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഈ ആ-മ്മം ഏലമാ കൂടുതല്.
ആണല്ലേ ആഹ് ആഹ് ആഹ്
സൈഡും വഴി വരുന്നത് കാന്താരി ചീനി ഹോവി ആഹ് ആഹ് ഏടാം ആഹ്
ഒരുപാടുണ്ടോ
ഉണ്ട്‌ ണ്ട് നമ്മുക്ക് ഏലത്തോട്ടവാ.
ആണല്ലേ ആ ഉം നമുക്കൊക്കെ ഇവിടെക്കെ പൊന്നും വിലയാ ഏലക്കാ.
ആഹ് നിങ്ങൾക്ക് എ എങ്കിൽ ശരി വെക്കട്ടോ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ. ഏലത്തോട്ടമൊക്കെ.